കേക്കില്ലേ
ആഹ് ആഹ് ഇപ്പോ കേൾക്കുന്നുണ്ട് നേരത്തെ കട്ടായി പോയല്ലോ
ആഹ് അത് റീഫ്രഷ് ചെയ്തേനി ഞാനേ പിന്നെ നമ്മള് എനിക്ക് വേറെ കോള് വരുണുണ്ട് അ പ്പം കട്ട് ആയതാ തോന്നണണ്ട്
എന്നാ അതായിരി
ഉം വീട് പണിക്കെന്തായി പിന്നെ?
ആഹ് വീട് പണി ഇപ്പൊ അടിപ്പണി നടന്നോണ്ട്ക്കാണ്. ആഹ് ആഹ് മാ ർബോണൈറ്റ ട്ന്നത്. ഇങ്ങളെ വീട് പണിക്ക് എങ്ങനെ ഇത് വന്നി ടൈൽസിനൊക്കെ വെല ഇപ്പൊ നന്നായിട്ട് കൂടിട്ട്ണ്ട്ല്ലേ.
ആ ഞാനയ്ന് അങ്ങൾതയ്ന് ടൈൽസ് അല്ലേ ഞങ്ങള് താ മാർബിളാ മാർബിളാ ഉം ഉം അന്നഅ് അങ്ങനെ കിട്ട്യപ്പം വാങ്ങ്യതേനി
ആഹ് ആഹ് അഅ് ശെരി
അങ്ങനെ മാർബിളാവുമ്പം അമ്മക്ക് പിന്നിം പിന്നിം ഫർണി പോളി ഷെയ്ത് കൊണ്ടട്ക്കാലോ. അഅ് യാര്ച്ചിട്ട അങ്ങനെ ഇ ടുമ്പ അങ്ങനെ ആഹ് മാർബിളൊക്കെ ർഞ്ഞിട്ട് ഇട്ടതാ ഇപ്പൊ തറവാട്ടില് ഇഞ്പ്പം ഇതാട്ണത് മാർബോണൈറ്റ് നല്ല സാനാ മാർബോണൈറ്റും ഇതേപോലെ നല്ല സാനാ ഈ അമ്മള് പിന്ന ഇങ്ങള് വെല്യ സൈസാ ഇട്ത്തത്.
വെൽതാണൊന്ന് ചോയ്ച്ചാല് ആഹ് ഇൻക്കു അറിയൂല്ല പർഞ്ഞരാന് അത്യാവശ്യം കൊഴപ്പല്ലാത വ പണ്ട്
ആഹ് അതാണിപ്പോ സ്റ്റാൻഡേ നല്ല ഭംഗിണ്ടാവേ വിരിച്ചുമ്പോ വല്ച്ച് വല്യ പീസോക്കി വിരിച്ചണം ഏത വൈറ്റ എടുത്ത്
എടുത്തത് റേറ്റിന് മാറ്റം വരുന്നുണ്ടല്ലേ ചെറുതും വലുതും നമ്മില് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് റേറ്റ് കൂടുന്നു
സ്ക്വയർ ഫീറ്റിനിള്ള റേറ്റ് കുടും ഞങ്ങൾതേന് ടയറ് ബാത്റൂമിനൊക്കെ വലുത എടുത്തെ അയിന് നാ നാൽ മുപ്പത്തഞ്ചാണോ അയിന്റെ സ്ക്വയർ
ആഹ് ആഹ് ആഹ് നാല്പത്താറ് ആറ് റേറ്റിനല്ല താന്നെയാണ് ഞങ്ങൾ എടുത്തത് ടോയ്ലറ്റിനൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ഓ ആ നിങ്ങള് മേ മേലേക്ക് ഇണ്ടോ
മേലെക്കെടുത്തില മേലെക്ക് ക്ക ഇനി പഠത്തിട്ടാണ് വാക് വീട് പണി നോക്കണം അടുക്കളേന്റെ പണി തന്നെ ഞങ്ങത ആയിരത്തിൻ ആ ആയിരത്തി എരുന്നൂറ്
ആ ആ ശരി എന്റത് ആയിരത്തി നാന്നൂറ്റി എൻപത്
മ് ഞങ്ങക്ക് ഇനി തറവാട്ടേന്റെ ഓരി കി പുതിയ സ്ഥലത്തെടുത്തതാണേ
ആ ആ അങ്ങനെ തന്നെയാ നമ്മളും എടുത്തത്
ഏ ഞങ്ങ്ക്ക് ഇപ്പ ഇങ്ങനെ കൊറെ ആൾക്കാരി കണക്കാക്കിയ തന്നത് ഇഞ്ഞ് പിന്നീട് സ്ഥലം തരോള്ള് അപ്പ ള്ള സ്ഥലത്ത് മുറ്റൊന്ന് ഇ അല്ലാതായിട്ട് എടുത്തിക്ക ഞങ്ങള്
ഉം ആ ഈ പറഞ്ഞ പോലൊക്കെ തന്നെ ഇപ്പം ഞങ്ങൾക്കും വന്ന് വന്നിട്ടുളളത് കാരണം ബാക്കില് മൂത്തച്ഛന്റെ വീടും അതിന്റെ അടുത്തുള്ള സ്ഥലത്ത് സ്ഥലം അധികല്ല പത്ത് സെന്റേ ഉള്ളൂ അതില് നമ്മടെ വീട് അങ്ങനേന്റെ എടുത്തേക്കാണ് കിണറ് അം അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു പണ്ടേ ഞങ്ങള് തറവാട്ടീക്ക് വേണ്ടീട്ടാ പൊയിശ് ഇന്ന് അശാതെ കൊഴൽ കിണർ അടിച്ചിട്ടും മറ്റേതിലൊന്നും വെള്ളം കിട്ടിയിട്ടില്ല അപ്പൊ ഇനി ഞങ്ങള് വേറൊരു സ്ഥലത്തുന്ന് നമ്മള് അയൽവക്കത്ത് നിന്നാണ് ഞങ്ങൾ തറവാട്ടിക്ക് എടുക്കല് കുറെ കാലങ്ങളായിട്ടങ്ങനെ തന്നെയാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷവായി അതിന് മുന്നേ അവിടുന്ന് ഓല എടുക്കല് അപ്പൊ ഇനി എങ്ങനെയാ പോന്നെ ഞങ്ങളും വിചാരിച്ച് അല്ല അത് സാധാകെണറ അതില് ഇപ്പൊ ഈ വേനൽക്കാലത്ത് പതിമൂന്ന് മോട്ടർണ്ടായിരുന്ന് ന്നാലും വെള്ളത്തിന് വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടില്ല
ഞങ്ങളൊക്കെ വെള്ളത്തിന് പറ്റെ കുടുങ്ങി വടെ ഞങള് മൂന്ന് വീട്ടക്കും ഒരു കെണറാണ് ഞങ്ങളെല്ലാരും തറവാട്ടെരേള്ള ഒരു കെണറാണ് ഇന്ന്ട്ട് കൊയലുണ്ട് കൊയൽ എന്തായാലും കു
അ അ മറ്റേതന്നെ വേണല്ലോ
കുട്ച്ചാമാണ്ടി മുക്കലേനി പിന്നെ പൈപ്പ് വെള്ളണ്ട് ജപ്പാന്റെ ഇണ്ടല്ലോ അതൊക്കെ കൊർച്ച് ആഡ്ജ്സ്റ്റെയ്ത് മ്മ് ഇല്ല അത് നല്ല കൊ ബ്ലീച്ചല്ലേ മ്മ് അത് കള കളർ വ്യത്യാസുആണ് ചോയം ഭയങ്കര കലക്ക മ്മ് ഇന്നട്ട് ക്ലീൻ ആക്കി ഇപ്പം വേനല് ഇപ്പൊ കൊറച്ചക്കര് ത്ണ്ട് വെള്ളം പറ്റ അടി എത്തീനി അപ്പം ക്ലീൻ ആക്കി മ്മ് ങ്ങൾ വേറെന്തൊക്കെ പണികളാ നടക്ക്ണപ്പം
ഇപ്പം ഇല്ല കയിഞ്ഞിട്ടില്ല പണിക്കാര്ണ്ട് പണി നടന്നൊണ്ട്ക്കാണ് അത്പോലെ ഇപ്പോ മരം യീർന്ന് കൊണ്ടോന്ന്ട്ട്ണ്ട് അതിന്റെ അയ്ന് ഇപ്പാ ആ ശ് കേറിക്കുണോ അങ്ങട്ട്
ആ എൽ വാതിൽകട്ടിലും എല്ലും മരന്നെ
ആ ആ അല്ല കട്ടില ഇതാണ് സിമെന്റാണ് സിമെന്റും ഇരും വാണ് ആ ജനാലക്കട്ടില ഇരുമ്പും മറ്റേ സിമെന്റു ആണ്
ആ ജ മറ്റേ പിന്നെ വാതിൽ കട്ടില് ഇരുമ്പാണ് പിന്നെ സിമെന്റിന്റെ ജനല മര മുന്നിലൊക്കെ മരാണ് മ്മ്
ഞങള് ഫുള്ള് സിമെന്റാ കൊടുത്തിട്ടുള്ളത്
മ്മ് പിന്നെ പൊളിയൊക്കെ പിന്നെ മരം തേപോലെ വീട് പൊൾ വീടിന് മാന്തിയപ്പം മരം ഇണ്ടേയിനി
അ അ അ അഹ് ശരി അ ഇതതുപോലെന്നെ ഞാന് പിന്നെ വീട് ട്ട്ന്നാണ് ഇൻക്ക് മരം തന്ന്ട്ട്ണ്ട് സൗണ്ടില്ല അത് ഈർന്നു കൊട്ന്വച്ചിട്ടുണ്ട് അല്ല സാധാ കിച്ചനെന്നെ മോടേനെചടുപ് പ്യാർ വേണ്ടാ ഞട്ട്ണ്ടായിരുന്നു കാരണടുപ്പ് നമ്മള് അകത്തുണ്ടായാലും കത്തിക്കൊന്നുല്ലല്ലോ വെറ്
അതന്നെ ഞാന അന്ന് വല്യ കോള്ല് അടുപ്പ് വാണം
ആഹാ ഞാനും അങ്ങനെ അവിടെ അയിന് സ്പൈസവടെട്ട്ണ് പിന്നെ ൻക്ക് ങ്ങ തോന്ന എങ്ങനെയാലും കത്തിക്കൂലാന്നൊറപ്പാണ് കാരണം ആകെമ്മള് നാലാള്ണ്ടാവും അവിടെപ്പൊരട്പ്പ് ന്റെആവിശ്യ വിശ്യല്ല ഞാപറഞ്ഞപ്പോ ഉം ക്ഷെ നമ്മളിപ്പോ ആള് കൂടിയാല് നമ്മള്പൊറത്ത് ന്നല്ലേ വാ ണത് വീട്ട്
ആ അ ഇവിടെക്കയ്ന് ഞമ്മളെന്നെ ഉം കൊറ പണ്ടൊക്കെങ്ങനെ വാങ്ങലെന്നയ്നീട്ടോ ഇപ്പൊ ഞമ്മള് ണ്ടാക്കാൻ പഠിച്ചപ്പം ഓൽക്ക് പിന്നെ നമ്മളന്നെണ്ടാക്കണം
ആ ആ കാണിച്ചൊടുത്താ പിന്നെള പൈസലവാന്ന് പറഞ്ഞ്
പിന്നെമ്മളെ തലേക്ക്ടും ഇപ്പൊ എവിടെ വരേണെങ്കി തറവാട്ടിലും മുത്തച്ഛനോടൊക്കെണ്ടായാലും ഇന്നെ വിളിച്ചുണ്ടാക്കാനൈ അഇൻ്റെ ഹസ്ബൻഡ് ആ മുധ്യമ്ട്ടാണ് ഇണ്ടാവൂല മ് ഹസ്ബൻഡ്ങ്ങനെ ണ്ടാക്കും നല്ലോണ്ടാക്കും ഭക്ഷണൊക്കെ അപ്പങ്ങനെ ഞാനും പഠിച്ചതൈനി ണ്ടാക്കലൈ അല്ലാതെ ഇൻഡോട്ന് ന്നിന്നപ്പൊഞാത്തുപടി
ഉ അത് ശെലോരക്കങ്ങനെതന്നേണ് അഹ്പ്പൊ ഈ പറഞ്ഞമാരിക്ക് വീട്ട് വീട്ടിലെന്ത് ത്ണ്ടെങ്കിൽ നമ്മളെന്നേണ് അടുക്കളെ നിക്ക
ഉം ഇന്നിപ്പം ഉസ്താമാരെ ചെലവേന്വ്ടെ മദ്രസ്തെ കുട്ടൃള ഉസ്തായിൻ്റസപ്പോട് ആൻ ഇൻ ഹസ്ബൻഡ് വണ്ടീന്ന് വരാ ത്തോണ്ട് പിന്നെ ഞങ്ങള് അങ്ങനെ മ് ഹോട്ടൽന് താക്കി
ആ ക്ഷെ രാവിലെക്കേണ് ബുദ്ധിമുട്ട്ലേസ്താമാര ചലവാവും മ്പോ സ്കൂളൊക്കെല്ല ടൈമിനിട്ടാ അല്ലെങ്കിമ്മക്കത്ര ബുദ്ധിമുട്ടില്ല സ്കൂളും മദ്രസൊക്കെണ്ടായി കുട്ടൃളെ പറഞ്ഞേക്കലൊക്കപ്പാടെ പ്പാവുമ്പൊ ആ ആ അതാണ് ആ ഞങ്ങളവിടേക്കപോ ഒരാള് ഒരു ഓട്ടോല് വരലാ ല്ലാണ് ആൾ വന്ന് കൊണ്ടോകും ആ ആ ക്ഷെ തിപ്പതൊടങ്ങിയതാണ് ആ അങ്ങനാവുമ്പോ നമുക്ക് സ് തുഖാണ് മറ്റത് അ മ്മളൈനൊരാളെ കണ്ടെത്തുമ്പോതിനൊക്കെ അല്ലെങ്കി പിന്നെ ഇപ്പർഞ്ഞെ പോലെ ഒരൊ നാട്ടില് വാണം ജോലിക്ക് പോകാതെ നി ഒക്കെ ദിവസെക്കെണ് പറ്റും ആ ആ നാട്ടിലന്നേണ് കാറില് തീർച്ചയായിട്ടും ആണ്
ഉം അപ്പൊ ഫർണിച്ചറൊക്കെ നിങ്ങക്ക് അവിടന്നന്നെ എടുക്കാ
അവിത്തെ അങ്ങനെ അറിയൂല എങ്ങനെയാന്ന് നമ്മള് വീട്ടിനിപ്പോ തരാതിരിക്കില്ലല്ലോ ഓൽക്ക് അങ്ങനത്തൊരാഗ്രഹം ഉണ്ടാവല്ലോ വീട്ടിൽന്ന് തന്നെ ആഹ് അത് ഇപ്പോ ഇന്റതൊക്കെ അങ്ങനേരി ഇങ്ങനെ പറയല്ണ്ട് എന്റെ ഹസ്ബന്റ് പറയലുണ്ട് നമു ക്ക് ഇതൊന്നും കട്ടില് അങ്ങനത്തൊക്കെ നമുക്ക് ഷെഡിന്ന് തന്നെ എടുക്കാന്നൊക്കെ പറയും പക്ഷേ ഞാനും പിന്നെ എ എന്താച്ച ആയിക്കോട്ടെ നമ്മള് ഇപ്പ തന്നെ ആലോജിക്കാനായില്ലല്ലോ
ആഹ് ഇല്ല ആണ് അപ്പങ്ങളടു ഇപ്പൊന്നും ഉണ്ടാക്കില്ലല്ലേ
അടുപ്പ് ഉണ്ടാക്കണില്ല ഞന് ഉണ്ടാക്കുന്നില്ലന്നുള്ളടുത്ത് ഉറപ്പിച്ച് ഇപ്പളാന്ന് ഉറച്ചത് പേടി ഇണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് എന്താറിയോ പൊറ്ത്ക്ക് വേണെങ്കില് ഒരടുപ്പ് കൊടുക്കാ എന്നിട്ട് അവിടേക്ക് ഷീറ്റ് ഇട്ടാ മതിയല്ലോ ആവശ്യണ്ടെങ്കി കത്തിക്കാനല്ലേ
ഇതിനകത്തൊന്നും സ്പെയ്സ് ഇല്ല അങ്ങനെ-
എനിക്ക് കൊറച്ച് സ്പെയ്സേ ഉള്ളു എനിക്കിപ്പോ കെറച്ച് കൊറച്ചെന്നേ ഒള്ളൂ അല്ല എനിക്ക് ഏത് ഭാഗത്തേക്കും വല്ലാതെ സ്പേസ് ഇല്ല പിന്നെ അതന്നെ എൻ്റതും അങ്ങനെ തന്നെ എൻ്റതും ആ ഈ രണ്ട് സ്ഥലം അടു അടുത്തായോണ്ടേ തൊട്ടടുത്താണ് പക്ഷെ തറവാടിന്റെ അടുത്തല്ല
നിന്റെ അടുക്കളന്റെ പിന്നെ അടുക്കളന്റെ വാതിലിന്റെ മുന്നിക്ക് ഇത് പോലെ റൂമിന്റെ ജനാലയാണ് അപ്പ അങ്ങനെ വല്ലാണ്ടങ്ങ് ഇതാക്കാൻ കഴിയും പിന്നെ ഈ ബേക്ക് സൈഡ് ഉണ്ട് ചിക്കാനോ അങ്ങനത്തേനു ഒക്കെ അലക്കാനൊക്കെ പിന്നെ വേറെ ഭാഗത്തേക്കാക്കൂലെ അ അടുക്കളെന്റെ ഭാകം ആല്ലാത്തെ
ആഹ ഇ- ഇക്കാണങ്കിലേ നമ്മള് മുന്നിൽ ലെന്നെ റോഡ് റോഡാണ് കൊറവാണ് മുന്നിലെന്നെ മുറ്റം കൊറവാണ് അതിന്റെ ഇപ്പറത്തു കൂടെ വേറെ വീട്ട്ക്ക്‌ള്ള റോഡും അങ്ങനെ ഒക്കൊര് എവിടെ ഒരു കാണാത്ത സ്ഥലല്ല ഫുള്ളാളുകൾ കാണ് ണതേള്ളൂ ഞാങ്ങനെ പറയും ചിക്കാൻ വെ
അതെന്നെ
ചിക്കാൻ വെരെ സ്ഥലം ഇൻകോന്നെ മേലെ
ആ അങ്ങനെ ചെയ്യണ്ടി വെരും അതെന്നെ ഇപ്പ ഞാൻ ഇപ്പ മഴ ആയോണ്ടേ മെഷീനിട്ട് കറക്കിയാലും വെയില് കൊള്ളാഞ്ഞാ തുണിപ്പയത്തിന ഒരു സ്മെല്ലാ കംഫേർട്ട് നിങ്ങക്കത്ത കാട്ടല് മണം പോവാന് കംഫേർട്ട് ഇടലേ
ലാകുമ്പം ആഹ്‌ കം കംഫർട്ടർ ഉയോഗിക്കല്ണ്ട് പിന്നേ തറവാട്ടിൽ ആകുമ്പോൾ മേലെ ഒരു ഹാളും പോലെണ്ട്
ആ ആഹ്‌ ആഹ്‌ അമ് ഉണങ്ങി കിട്ടൂല അ ഇതൊക്കെ വണ്ടി പോണയതോണ്ട് തോന്ന തുണിപ്പ ഇങ്ങനെ പെട്ടെന്ന് തീരുമാനംണ്ടാവുംളി പിന്നെ കംഫേർട്ട് ഇട്ടാല് പിന്നെ ഉണങ്ങില്ലേലും നല്ല സ്മെല് ഉണ്ടാവും അപ്പൊ പിന്നെ ഇടാനോരിത
എന്നാലും ഉണങ്ങ് ഉണങ്ങിയാലേ നമുക്കൊ സമാധാനം ഉള്ളൂ
അതെ ഇനിയിപ്പോൊ കൊറേ പുതിയതൊക്കെ ഇപ്പ അലമാരെ എടുക്കാന് തുടുങ്ങിയിപ്പോ
ആഹ് ആഹ്‌ അയിന് ഈ ചൂടത്തയിൻ എന്തുയിടാൻ കഴിയാത്തത് കാരണം കോട്ട്
ആഹ് ആഹ് ഇപ്പ ഇനി ഏതും ഇടാ ചൂടല്ലാത്തോണ്ടേ പക്ഷെ ഇന്ന് കൊറേ ഇന്നപ്പോ മയ പോയപോതേനു ചൂട് വന്നു പെട്ടന്ന് ചൂടായി ഉമ്മ് ആഹ്‌ എ സി ടണ്ട്
ആഹ് ആഹ് റൂമിലുണ്ട് നമ്മെ റൂമിലന്നെ ഉള്ളു വീട്ടില് കറന്റ് ബില്ല് നല്ല നല്ല രസമുണ്ടായിരുന്നു ആ ആഹ് ആഹ്‌ ആമ്മേ ഞങ്ങളത് കാലാല്ലെങ്കിലും കാണും നിക്ക് അറിയില്ലപ്പ ഏഹ് വയറിംഗ് ആയിട്ടാണ് അറിയില്ല
ആ അത് അങ്ങനെട്ടോ അത് തറവാട്ടില്ല അങ്ങനെ ഞങ്ങളായന്ന് ആ ഇപ്പം അതുകൊണ്ട് ഞങ്ങളുടെ പേരത്തപ്പം അതെ അവിടെ നാലായിരത്തി ഞങ്ങള് ഞങ്ങളൊക്കെ എല്ലാരുംള്ള സമയത്ത് ഞങ്ങളൊക്കെ മാറിയെന്റെ ശേഷം കുറവുണ്ട് വെള്ളം ഫാനും നമ്മളതൊക്കെ ഇ ഫാനേ മറ്റേ ഫാനാണ് പണ്ടത്തെ ഫാന് നല്ല ഇണ്ടാവും ഇപ്പൊ മറ്റേ മറ്റേ റിമോട്ട് ഫാൻ ഒന്നുംണ്ട് ബില്ല് കുറയും എഹ് മുത്തച്ചന്റെ പെൻ
പിന്നെ വിളിക്കണ്ടേ ഓക്കേ എന്നാ ചൂലോണ്ട് അടിച്ചുവാരിട്ടൊ ബാ ഏ ആ ത്തക്ക് കേയറി വരിയാ കുടുങ്ങു നമ്മള ഇപ്പപ്പാ എവിടെ ഇജ്ജോന്ന് ചൂല് ന്നാ